ഹലോ
എന്തൊക്കെയ വിശേഷം
എന്താ അങ്ങനെ പോകണു എന്താ നിങ്ങളുടെ വർത്തനക്കെ ഇപ്പൊ നിലവില്
എന്താ സുഗന്ധന്നെ മയക്കാരൊക്കെല്ലേ
ആഹ മഴക്കാലത്തിന്റെ കാര്യം പറഞ്ഞപ്പടാ ഞാൻലോചിച്ചേ ഇപ്പ ഈ വള്ളപ്പൊക്കം പ്രളയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പ നമ്മൾ കൂടുതലായിട്ട് കേൾക്കണണ്ട് അപ്പൊ ഈ പ്രളയം കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് എന്താങ്കാ ഇപ്ര അത് വന്ന കഴിഞ്ഞാൽ എന്തൊ ഒക്കെ ഭവിഷ്യത്താണ് ഉണ്ടാവണേ എന്തൊക്കെയാണ് ഇപ്പോ ഇപ്പൊ നിലവില് കുറ മുമ്പ് എവിടെയൊക്കെ ഇപ്പൊ വയനാട് തന്നെ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ പിന്നെ അതേപോലെ കുറച്ച കാലം മുമ്പ് ഈ പ്രളയം കാരണം ഒരുപാട് സ്ഥലങ്ങൾ വെള്ളത്തിൽ വീട് വെള്ളത്തിലായി അങ്ങനെ അക്കെ ഒരുപാട് സംഭവിച്ചല്ലോ അപ്പൊ അതിനക്കെ കുറിച്ച് എന്താങ്കടെ അഭിപ്രായം
ആഹ അത് നിങ്ങള് പറഞ്ഞത് ശരിയാണ് ഇപ്പൊ നമ്മെ രണ്ടായിരത്തി പതിനെട്ടില് വമ്പൻ ദുരന്തല്ലുണ്ടായി നമ്മള പ്രളയത്തില് കൊറെ പേര് മരിച്ചുപോയി കൊറെ പേർക്ക് എന്താ നമ്മടെ വീട് നഷ്ടപ്പെട്ടു അവർക്ക് ജീവിക്കാൻ ഇടല്ലാതായി അങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെതാ നമ്മുടെ രണ്ട കൊല്ലം മുമ്പ് നമ്മുടെ വയനാട് വൻ ദുരന്താണ് ഉണ്ടായത് വയനാട്ടില് ഏ ഒരുപാട് പേര് ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോ തന്നെ സങ്കടം വരും ഒരുപാട് പേര് മരണപ്പെട്ട് ഏ അവർക്ക് അവരെ വീട് ഇല്ലാതെ അവര് കൊ കൊ കൊറെ മരിച്ചുപയി ഒക്കെ ഉണ്ടായില്ലേ
അതെ അതെ അതെ അത് ഈ പറഞ്ഞമാതിരി ഒരു ദിവസം രാത്രി കടന്നിറങ്ങിയ ആൾക്കാർ പിത്യാവശം രാവിലെ മണ്ണിന്റെ അടിയിലാണ് കാരണം മണ്ണിന്റെ അടിയിലാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മരിച്ച കഴിഞ്ഞാൽ അവരുടെ സവസംസ്കാരം പോലും ചെയ്യാൻ കഴിയാത്ര സാഹചര്യത്തിലേക്ക് എത്തി യത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം അവരെപ്പോഴ ഉള്ള ആളുകള് ഇന്നും ഇറങ്ങി കഴിഞ്ഞാൽ നാളെ രാവിലെ എണീക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെത്തോളം ബുദ്ധിമുട്ട് വേറൊന്നുമല്ല തീർച്ചയായിട്ടും അതൊക്കെ ഒരു ഭയങ്കരായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങള് എന്താ ഈ പറയുന്ന പോലെ നമ്മള ഈ രണ്ടായിരത്തി പതിനെട്ടത്തെ ദുരന്തം അത് ഇതേപോലെ എടുത്ത പറയേണ്ട ഒരു കാര്യമാണ് ഒരുപാട് ഭക്ഷണ ഒന്നുമില്ലാതെ ഒരുപാട് വണ്ടികളൊക്കെ ബ്ലോക്കത അവിടുന്ന് സാധനം പുറത്തൊരു ആ സ്ഥലത്തന്നൊന്നും വരാ വരാതെ അങ്ങനെ കുറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതേപോലെ തന്നെ ഈ സ്ഥലത്തൊക്കെ ഈ കൃഷിയിടങ്ങള അടക്കം നശിച്ചു പിന്നെ സാധനങ്ങൾ കിട്ടാതൊയി ആളുകൾക്ക് ജോലി ഇല്ലാണ്ടായി കാരണം ജോലിക്ക് പോകൻ മഴ കാരണം ഒന്നും പറ്റുന്നില്ല പിന്നെ ഒരുപാട് സ്ഥലം കാര്ങ്ങളൊക്കെ പോയി വീടുകൾ പൊളിഞ്ഞാടി അതുപോലെ തന്നെ ഈ വീടാൾ നിർമ്മിച്ചുക കൊണ്ടിരിക്കുന്ന വീടാൾ വരെ ഊണ് പോയിരുന്നു കാരണം അത്രയും വല്യമായിരുന്നു പിന്നെ ഈ പാടപ്രദേശങ്ങളിലൊക്കെ വള്ളം കയറിട്ട് അതുപോലെ തന്നെ പോയൊക്കെ കവിഞ്ഞുഴു കി ട്ട് അതി പോയൊക്കെ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ പോയിക്കൂടിയൻ പോയി ഒരുപാട് ആൾക്കാര കൃഷിയിടങ്ങളൊക്കെ ഈ വള്ളത്തില കൂടി ഒലിച്ചു പോയി അങ്ങനെ കൊറെ സംഭവങ്ങളൊക്കെ ഇപ്പ നമ്മുടെ ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഈ രണ്ടായിരത്തി പതിനെട്ടത്തെ ഈ മറ്റേ ഇതിനെ കുറിച്ച് താങ്കളുടെ എന്താ അഭിപ്രായം ഈ പ പ്രളയത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്
പ്രളയത്തെ കുറിച്ച് പറയാന വെച്ചാ ഭയങ്കര ഒരു സങ്കടപ്പെട്ട ഒരു ഹ അ ആ കൊല്ലം ഉണ്ടായത് പ്രളയംന്ന് വെച്ചാൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഈ കുന്നുമലിലെ വീടൊക്കെ പോയി അവർക്ക് ക്ക്‌ വെള്ളമൊക്കെ വന്ന് അവർ ബുദ്ധിമുട്ടിയിട്ട് ഞങ്ങള് സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ വന്നിട്ട് അവരെ പാർപ്പിച്ചിന്ന് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും ഡ്രെസ്സുകളും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരങ്ങളും ഒക്കെ ഒക്കെ ഏ സർക്കാരു വമായി ഏ ലഭിച്ചിരുന്നു പിന്നെ ഏ നമ്മള ഈ ഏ പ്രളയത്തില് ഏ അതി ഏ കൂടുതൽ എടങ്ങേറാവാത്തോര് അവർക്ക് വേണ്ടി സഹായിച്ചത് കൊണ്ടും ഏ ഞങ്ങളെ സ്കൂളിൽ വന്ന് കുറേ ദിവസം ഏ നിന്നിട്ടുണ്ട് ഈ പ്രളയം കാരണം എടങ്ങേറായ എല്ലാവരും അപ്പോ ഞങ്ങൾ സ് സ്കൂൾ വന്നിട്ട് എല്ലാവർക്കും ഏ ഈ സർക്കാർ വകെം ഞങ്ങൾ മന ശ്യൻമാരെ വകക്ക് സഹായത്താൽ ഞങ്ങക്ക് അവിടെല്ല ഫുഡ് കൊടുക്കാൻ പറ്റി പിന്നെ അന്ന് ഈ മഴ ആയോണ്ട് എല്ലാ ദിവസവും സ്കൂളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ തന്നെ ഈ സ്കൂൾ ഇല്ലാത്തോണ്ട് എന്താ ഞങ്ങള് അവിടെ അവരെ പാർപ്പിച്ചത് കൊണ്ടും അവർക്കൊരു വീടായിട്ട് അവിടെ കരുതി കുറച്ച ദിവസം നിർപ്പിച്ചിരുന്ന് അതുകൊണ്ട് തന്നെ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നിന്നു നമ്മള് നമ്മളെ വീട്ടില് നിക്കുമ്പോ തന്നെ നമക്ക് ക്കറിയാല്ലോ ഒരു പ്രളയം വന്നാല്ല അവസ്ഥ അപ്പൊ അവരൊക്കെ അത്രയ്ക്കും ബുദ്ധിമുട്ടിന്റൊയിട്ടാണ് അത് ഞങ്ങള് സർക്കാരൊക്കെ ഒത്തൊരുമിച്ചോടെ നിന്നോണ്ട് ഹ എല്ലാവരും കൂടുതൽ പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോ കൂടുതൽ പേര് ജീവിച്ചിരിപ്പില്ല അന്നരു വലിയ ദുരന്തം തന്നെല്ലേ നടന്നത്
അതെ അതെ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് കാരണം എന്താ വെച്ച കഴിഞ്ഞാല് ഈ ദുരന്തംന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യന്മാര് ജീവനോടെ ഏ ഉണ്ടായിരുന്ന മനുഷ്യന്മാര് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ടൊക്കെ ഈ വെള്ളത്തിന്റെ അടിയിൽപെട്ട് അല്ലെങ്കിൽ മണ്ണിന്റെ അടിയിൽ പോവാ അതൊക്കെ പറഞ്ഞാൽ വളരെ ദുഃഖാദരമാണ് കാരണം ഇപ്പോ ഇപ്പോ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാടൊക്കെ സംബന്ധിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് കടൽ പ്രദേശത്തിലുള്ള ആൾക്കാരില് കടല് കേയറിട്ട് വീടെടുത്തിട്ടു അതുപോലെ തന്നെ മല ന്റെ അടിയില് മലൊക്കെ ഈ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വെള്ളം കൊണ്ടൊരു റോഡ് മുഴുവൻ വെള്ളം നിറഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഈ നമ്മുടെ ഈ സ്കൂളുകൾ വരെ ഒലിച്ചു പോയൊരു കാലണ്ടായിരുന്നു കാരണം പിന്നെ ഈ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ഈ ആദിവാസികൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ വീട് ഒരുപാട് പോയിട്ടുണ്ട് അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഈ എന്താ സർക്കാർ പദ്ധതിൽ കൂടി കിട്ടുന്ന വീടൾ ആക്കാരും അതൊ ഒക്കെ ഈ അവര് ഈ മലയിൽ അല്ലാതെ താമസിക്കൂല അവരുടെ പ്രത്യേകത അതാണ് നമ്മളെ പോലെ നാട്ടും പ്രദേശത്ത് ജീവിക്കുന്ന അവർക്ക് ഇഷ്ടമല്ല അവർക്ക് ഈ മലപ്രദേശങ്ങളിൽ ജീവിക്കുന്ന് പറഞ്ഞാൽ അതിലും വലിയ ഇഷ്ടൊന്നുമില്ല കാരണം അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഭയങ്കര നല്ല രസമുള്ള കാര്യങ്ങളാണ് ഒരു ലോഡ് അട്ടപ്പാടി അട്ടപ്പാടി യൊക്കെ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊക്കെവെള്ളം വന്നിട്ട് റോഡ് ബ്ലോക്ക് ആയിട്ട് കരണ്ട് ഇല്ലാതെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒക്കെ ഇതിനിടക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് അന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അതന്നെ ഇൻക്ക് പറയാനുള്ളത് ന്ന്‌ വെച്ചാൽ ഇപ്പൊ നിലവിൽ നിങ്ങൾ പറഞ്ഞ പോൽതന്നെ ഈ മറ്റേ ഈ ഉരുൾ പൊ ഒരുപാട് ആളുകള് മരണപ്പെട്ടു പോയി പിന്നെ ഈ ചൂരൽമലയിൽത്തെ സംഭവത്തിന് കുറി എന്താ ഇങ്ങൾക്ക് പറയാനുള്ളത്
ഇനിക്ക് പറയാനുള്ളത് അത് നമുക്ക് വളരെ സങ്കടം വരുന്ന ഒരു കാര്യമാണ് കാരണംഒറ്റ ദിവസം കൊണ്ട് അവരെ ജീവിതംതന്നെ മാറിമറിയാണ് ഞാൻ അത് നേരിട്ട് കണ്ടിട്ടിലേലും ഈ ഫോൺ വഴിയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ തന്നെ ഇയ്ക്ക്അത് കാണുമ്പോ തന്നെ ഇടെങ്ങേറാണ് അത് വല്ലാത്തൊരുദുരന്തം തന്നെയാണ് അവര് താങ്കൾ പറഞ്ഞ മാതിരി ഒരു ദിവസം കിടന്നുറങ്ങിയതാണ് നമ്മളിപ്പോ രാത്രി കിടന്നുറങ്ങുന്നു രാവിലെ എണീക്കുന്നു അവരും അതെ മാതിരി കരുതിയതാണ് പക്ഷെ വമ്പാൻ ദുരന്താണ് അന്ന് ഇണ്ടായത്, അവരെ ജീവിതം മാറ്റിമറിച്ച അവര് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കും, അവര് പറയുന്ന ഏ ഫോണിലൂടെ കേട്ടിട്ടുണ്ട്, അവരുടെ നാടെ എല്ല എന്നാണ് അവര് പറഞ്ഞത് കാരണം അവരെ ന അവരെ നാട് അവർക്കറിയാല്ലോ അപ്പൊ അത്രക്കും ഏ എടങ്ങാറായിട്ടുണ്ടാവും, കാരണം ആ റീൽ എന്നെ നമുക്കറിയാം, ഞാന് ഒരു റീല് കണ്ടപ്പോ ഒരു വീട്ടില് ഏ ഈ നമ്മുടെ കല്യാണത്തിന് പുതിയണിന് ഇട്‌ ഡ്രസ്സ്‌ ആണ് ഏ വീഡിയോ എടുത്തത് ആരോതോ കല്യാണം ഏ പിറ്റേ പിറ്റേ ദിവസം ഇണ്ടായിന്, പക്ഷെ അതുപോലും അവര് കരുതിയിരുന്നില്ല വൻദുരന്തം വരുന്ന്, അപ്പൊ ആ ഏ വീഡിയോസൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടായി അത്പോലെയൊന്നും വരാതിരിക്കട്ടെ നമ്മള് ഏ അവിടെ ഇപ്പോ ആ സ് സ്കൂളുകളൊക്കെ കണ്ടപ്പോ കുട്ടികളെ പഠനത്തിനും വളരെ ബുദ്ധിമുട്ടായി ആ സ്കൂള് തന്നെ അവിടെയുള്ള സ്കൂള് തന്നെ ഇല്ലാണ്ടായിരിക്കുന്നു ഒരുപാട് കുട്ടികള വിദ്യാഭ്യാസം ഒരുപാട് കുട്ടികൾ മരിച്ചുപോയി അവരുടൊക്കെ കണ്ണീര് ഒരു വീട്ടീന്ന് തന്നെ എല്ലാവരും മരിച്ച് ച്ച്, പോയി എന്ന് പറയുമ്പോ അവിടെയുള്ള സങ്കടം നമുക്ക് അറിയാമല്ലോ, പിന്നെ അതുമല്ല ഏ പ്രവാസിയായ ഒരു റീലേണ്ടതാണ് പ്രവാസിയായ ഒരു അച്ഛന് ഏ, ഉം, നാട്ടിലേക്ക് വന്നത് ഏ. അവള് കഷ്ടപ്പെടുന്നത് കുടുംബക്കാർക്ക് വേണ്ടിയാണ്, പക്ഷേ ഏ കു, കു അവിടുന്ന് സൗദിന്ന് ഏ, നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പോ നാട്ടക്ക് വന്നപ്പോ ഒന്നുമല്ല, കുടുംബക്കാരുല്ല ആരുല്ല അവരുടെ ഒരു വെഷമം നമ്മുക്കറിയാല്ലോ നമ്മുടെ കുടുംബ കുടുംബത്തിന് വേണ്ടി ജീവിച്ചു നമ്മള കുടുംബല്ലാതാവുമ്പോള്ള വെഷമം നമുക്ക്റിയല്ലോ
അതെയതെ അതൊക്കെ പറയാണെ എടുത്ത് പറയണ്ട കാര്യം തന്നെയാണ് കാരണം എന്താച്ചഴിഞ്ഞാല് ഓരോരുത്തര് ആ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊറത്തു പോയി ജോലി ചെയ്ത് വരുമ്പോവരുടെ കുടുംബോല്ലാ ആസ്ഥലോല്ല വീടുല്ലാ നാടുല്ല ഒന്നും ഇല്ലാത്തൊരവസ് ഒരു നാടിനെതെന്നെ ഒരു മണ്ണ് ഇടിച്ചില് കൊണ്ടാ പോയത് അത് ചമ്മറി ഒരുൾപൊട്ടല ഇണ്ടായിക്ക്ണ് കാരണം നമ്മള്, നമ്മളെ വീടാള് ഇരുന്ന സ്ഥലത്തുകൂടി. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലെയിരുന്നു പറഞ്ഞിട്ട്കാര്യമില്ല ആ മലന്റെ മുമോളിന്ന് നിന്ന് സാധനം ഒന്നായിട്ടൊന്ന് പോകുന്ന മണ്ണിടിഞ്ഞഞ് പോണ്, ഇങ്ങനെ സംഭവിച്ചുന്ന് പറഞ്ഞാല് കഴിഞ്ഞാല് ഒന്നും എടുത്ത് പറയേണ്ട കാര്യം തന്നെയില്ല, കാരണം എന്താണ് അവിടെ സംഭവിച്ചത് ആ പുഴ അവിടെ എങ്ങനെ മാറി ഒഴികി എന്ന് ആർക്കും ഇതുവരെ എടുത്ത് പറയാൻ പറ്റിയില്ല, അവിടെ ഉണ്ടായിരുന്ന പുഴ പോണ റൂ താണോല്ല ഇപ്പോ പോഴാ പോകുന്നത് ഇപ്പോ പോഴപോകുന്നത് പോകുന്ന പോയ പുതുതായി ഉണ്ണക്കിയ ഒരു വൈയിലൂടെ മാത്രമാണ് ഇ പോയൊക്കെ സഞ്ചരിക്കുന്നത് അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് കാരണം സ്കൂളിന്റെക്കെ പകുതി അല്ലെങ്കിൽ പള്ളി അംഘനെത്തെ ഇവിത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെല്ലാ അവിടുത്തെല്ലാ സലങ്ങളും അവിടെ ഇപ്പോ എത്രാള് മരിച്ചൂന്ന് പോലും ഇത്ര ഇത്ര ആളായിട്ട് ആർക്കും മനസ്സിലായിട്ടില്ല കാരണം എന്താചെന്നാല്. അവരെ അവിടെ എത്രാള് താമസിച്ചൂന്നോ അല്ലെങ്കിപ്പോ വിരുന്ന് വന്ന ആളുകള്ണ്ടാകുമ്പൊ താങ്കൾ പറഞ്ഞ പോലെ കല്യാണത്തിനൊക്കെ വന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വേറെ വെല്ല പരിപാടിക്ക് അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് വന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെ ഈ തോട്ടം തൊഴിലാളികൾ അവിടെ ഈ മറ്റേ കൃഷി മറ്റേ തേയില കൃഷിണ്ട അവിടെ ഒരുപാട് തോട്ടം തൊഴിലാളികൾ ബംഗാളികളൊക്കെ താമസിക്കും. പക്ഷെ ബം ക്കാളികൾായിക്കോട്ടെ, ആരെന്നെയിക്കോട്ടെ അവിടെ താമസിക്കുന്നോലൊക്കെ, ഈ ഇതിന്റെ അടി മണ്ണ് കൂടി പോയിന്ന് പറയുമ്പോൾ, അത് ഒരു ദിവസം കൊണ്ട് പോയിന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു എടുത്ത് പറയാനുള്ള ഒരു സങ്കടം എന്നുള്ള കാര്യാതെന്നെയാണ്. എന്തായാലും അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് വെച്ചാടൊത്തോളം, അതൊരു ഏ തീരെ ദുഖായിട്ട് തന്നെ കിടക്കണ ഒരു സംഭവം.
ഭയങ്കര എടങ്ങേറ്ള്ളൊരു കാര്യാണ് ഒരു ദിവസം കൊണ്ട് അവരുടെ ജീവിതം മാറി മറിയന്നൊക്കെ പറയുമ്പോ അത്ര ബുദ്ധിമുട്ടല്ലല്ലേ
അതെ അതെ താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് എന്തായാലും അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട്. അപ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊ ഇപ്പോ, നമ്മക്ക് ഡീറ്റെൽസ് ആയിട്ട് ആയിട്ട് പിന്നെ ഏ വിളിച്ച് സംസാരിക്കായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഇപ്പോ പറയാൻ നിൽക്കാണെങ്കി നമുക്ക് നമ്മളെ സമയ പരുത്തി. പിന്നെ എനിക്ക് വേറെ പരിപാടിക്കെ ണ്ടായതോണ്ട് ഞാന് നമുക്കതിന് കുറിച്ചിട്ട് സംസാരിക്കാട്ടോ. ശരി എന്നാ
ആഹ, ഓക്കെ ശെരി.